എന്തൊക്കേ വർത്താനം സുഖല്ലേ?
ആഹ് സുഖാണ് എന്തൊക്കെ എന്തൊക്കെ വിശേഷം
ളം മഴയുണ്ടോ ക് നെറ്റിന് എന്തേലും ഇഷ്യു ഇണ്ടോ മഴെയ്തിട്ട്.
ആ നെറ്റിന്ന് തീരെ റേയ്ഞ്ച് കിട്ടില്ലേന്നോത്.
ആഹ് കിട്ടുന്നില്ലലേ എന്റെബി എനിക്ക് ബി ബി എസ് എൻ എൽ ആണ് അത് പിന്നെ പൊതുവെ അങ്ങനെണ് മഴ പെ്യുബേക്ക് റേയ്ഞ്ചോക്കെ പോവും.
ആഹ്
അവിടെ അവിടെതാസിമ്മ്?
ഇവടെ ഐഡിയേണ്.
ആഹ് ഐഡിയക്ക് പിന്നെ അങ്ങൻത്തെ വിഷയല്ലാ തോന്ന്ണ്ലേ വി ഐഡിയ ഇപ്പോ വി ഐ ആയില്ലല്ലേ?
ഒ ഓ
ഇമ്മ് പിന്നെ ആ സ്കൂള് നാളെ സ്കൂളി ല്ലാത്തോണ്ട് പടി പഠിപ്പിക്കാനൊന്നും ഇ ണ്ടാവിലലേ മക്കൾക്ക്
നാളെ സ്കൂൾണ്ട് ഇന്നേനു ലീവ്.
അതെ അഎന്താ എന്ത് ലീവാ?
അല്ല വെള്ളി ഓൽക്ക് വെള്ളിയാഴ്ച്ചേണ് ലീവ് വെള്ളിയായ്ച്ചിം ഞായറാഴ്ചെണ് മോള്ക്ക് ലീവ്
അതെ അങ്ങനെയ അങ്ങന അങ്ങനെ സ്കൂളുണ്ടോ ഞാൻ ആദ്യയിട്ട് കേൾക്കാട്ടോ.
ഏഹ് വര്തെ മുസ്ലിം സ്കൂൾ ആണ്.
ആഹ് അങ്ങനെ മദ്രസിം കൂടെ ഉള്ളത് ലേ നമ്മളെവിടെയൊക്കെ അങ്ങനെത്തെന്നെ മുസ്ലിം സ്കൂള് പക്ഷെ അങ്ങനെതന്നെയാ ശെനിം ഞായറുഅ ലീവ്
ആഹ്
അത് നല്ല കാര്യാല്ലേ വെള്ളിയാഴ്ച്ച മദ്രാസും സ്കൂളുല്ലാണ്ട്
ആഹ് പിന്നെ ഭക്ഷണൊക്കെ കഴിച്ചോ?
ഇല്ല ഭക്ഷണം കഴിച്ചില്ല കഴിക്കണം കുറച്ച് നേരത്തെ അങ്ങനെ ചക്ക പുഴുങ്ങിയത് കഴിച്ചായിരുന്നു.
ചക്ക
ചക്ക പുഴുങ്ങിയതെയ് ആഹ് ഹെ അതെനിക്കു അ റില്ലായിരുന്നു അത് സംഭവം എന്താന്ന്റിയോ മം ച ചക്ക വേവിച്ചൊക്കെ കഴിക്കും ഈ വ് അമ്മക്ക് ചക്കണ്ട് അമ്മളെ വീട്ടില് ഒരുപാട് ചക്കണ്ട് അപ്പൊ ഞാന് എല്ലാരെട്ത്തും പറയാറ് വേണ്ടച്ചാ ഇട്ട് കൊണ്ടോയിക്കോളീംന്ന് പറയാറ്ണ്ട് അപ്പൊ ഇവടെ അടുത്തുള്ള അവ അവളെന്തായാലും ഇങ്ങനെ വന്നു ആഹ് ഞാൻ മക്കൾക്കൊക്കെ പനിയാണ് ഞാൻ വരണ്ട് ഒര് ദിവസം ത്ന്ന്നാ പറഞ്ഞേ അപ്പൊ അവൾണ്ട് ഒരു നാല് മണിക്ക്ന്നലെ വെര്ണ് ഞാൻ ചക്കടാൻ വന്നതാണ്ന്ന് ന്ന ട്ടോ ന്നും പറഞ്ഞ ചക്ക മഴ പെയ്ത്ജാർച്ചിട്ട് വെള്ളം കുടിക്കാത്ത നല്ല ച ക്കേണ് വെള്ളം കുടിക്കൊന്നുമില്ല എത്ര മഴ പെയ്താലോ നല്ല ചക്കയാ അതില് അവള് ഒരു നാല് നാലഞ്ചെണ്ണ ഇട്ട് അപ്പം ഹസ് ബന്റ് ഉണ്ട് അവിടെന്ന് വെച്ച് കഴിഞ്ഞിട്ട് പണിക്ക് പോയിട്ടില്ല അപ്പം മൂപ്പര് പറഞ്ഞാ നമുക്ക് ച ക്കപുഴുങ്ങാ ഞൻടുത്തിട്ട് വറം അപ്പൊ ഞാൻ ചോദിച്ച് ചക്ക പുഴുങ്ങിയന്ന് ചോദിച്ചു ആഹ് നമ്മള് കപ്പയൊക്കെ പുഴുങ്ങുന്ന പോലെ പുഴുങ്ങ വെള്ളം ആഹ് ഞാനും ആദ്യായിട്ട് കേൾക്കാ എനിക്കറിയില്ല നമ്മള് വെള്ളം വെള്ളം തിളപ്പിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് ഈ ചക്കക്കുരു പിന്നെ കളഞ്ഞിട്ട് അത് പിന്നെ അങ്ങനെ അങ്ങനെ തന്നെ ഇട എന്നിട്ട് പുഴുങ്ങി എടുത്തിട്ട് നമ്മൾ ച പിന്നെ ചമ്മന്തി ഉണ്ടാക്കുവല്ലോ കപ്പയക്കൊക്കെ ഉള്ളിയും പച്ചമുളക്കെ അങ്ങനെ മുളകോടൊക്കെ ചമ്മന്തിയിട്ട് കുത്തി തിന്നർഞ് അങ്ങനെയും ചെയ്യും നമ്മള് ചക്കതേ പോലെ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് പെട്ടെന്ന് ഒരു മിനിറ്റ് കൊണ്ട ആവുന്നുണ്ട് വേ വേ പോലേ വേഗം വേവോലോ നല്ല ഏഹ് പിന്നെ അങ്ങനെയും ചെയ്യാം പിന്നെ നമ്മളിങ്ങനെ വെള്ളത്തിലിട്ട് വാർത്തിട്ട് പച്ച തേങ്ങ ചിരകിട്ട് അതിന്റെ മുകളൾക്കിട്ടാല് ആവിയിൽ കിടന്നിട്ട് വെള്ളം വറർത്ത് കളഞ്ഞിട്ടിട്ടോ അങ്ങനെയും വച്ച നല്ലതാണ്ന്ന് പറഞ്ഞോ അതില് പിന്നെ ഞാൻ പറഞ്ഞ എനിക്ക് അവള് മൂന്ന് നാല് ചക്കട്ട് അപ്പൊ ഞാൻ പറഞ്ഞ എനിക്കൊരു കഷ്ണം തന്നാൽ മതി ഞാൻ അപ്പൊ തന്നാ മതിയെന്ന് പറഞ്ഞ് അവൾ അടുത്ത് അപ്പോ അവള് പറഞ്ഞ്‌ എന്നാ മുറിച്ചിട്ട് കൊണ്ടരാ അവടെടുത്തന്ന നമ്മളെ വീടിന്റെ അടുത്ത് തന്നെ അപ്പൊ അവള കെട്ടിയെ മുറിച്ചിട്ടൊരു കഷ്ണം എനിക്ക് തന്ന് ഞാൻ ഇന്നലെ എനിക്ക് സമയം ഒരു അഞ്ച് മണിയൊക്കെ പിന്നെ ഇന്നലെ എനിക്ക് മടിയവാ ഫ്രിഡ്ജിൽ വെച്ചത് പിന്നെ ഇന്ന് എടുത്തിട്ട് ഞാൻ അവള് പറഞ്ഞ പോലെന്ന് വെച്ചോക്കെ വെച്ചിട്ട് ആദ്യം ഞാൻ കുറച്ച് വെറുതെ പുഴുങ്ങി എടുത്തച്ച് പിന്നെ ബാക്കിക്ക് ഒന്നെടുത്തുള്ളൂ സാമ്പിൾ നോക്ക എല്ലാം വിചാരിച്ചിട്ട് ബാക്കിക്ക് തേങ്ങ ചിരകിയതും ഇട്ടിട്ട് നല്ല മിക്സ് അങ്ങനെ അതും ചെയ്തു ആഹ് അടിപൊളി എന്താ ടേസ്റ്റ് അറിയോ നമ്മളെ കപ്പൊക്കെ വക്കും നല്ല പൊടി അറിയേല്ല നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവ ആ ഇങ്ങനെയും ചക്കയും ക്കൊണ്ട് ഇങ്ങനും പരിപാടി ഉണ്ടായിരുന്നു പണി എളുപ്പാണ്
ചക്ക നല്ലോണം പഴുക്കണം നല്ല പറ്റില്ലല്ലോ അക അത്യാവശ്യം പച്ചലറ്റള്ള
ആഹ് പച്ച പച്ച നല്ല മൂക്കൊന്നും വേണ്ട
ആഹ് പച്ചല
ആഹ് ഒരു രണ്ട് തള തളക്കുമ്പോഴേക്ക് ഒരു മിനിറ്റ് കൊണ്ട് വേവുന്നുണ്ട് അയ്ല് കുരു അടർത്തി കളഞ്ഞിട്ടാ ഞാൻ ചെയ്തത് പിന്നെ ഒന്ന് കുരു അടർത്താൻ മറന്നത് അയ്ല് വീണിട്ടുണ്ട് തോന്നണ് അത് ഇപ്പൊ ഞാൻ പറ ത്രം കഴുകാൻ വേണ്ടി നോക്കിപ്പൊ ഒരു കഷണം കൂടിയുണ്ട് മക്കളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നോക്കുമ്പോ ഒരു കുരുണ്ട് അയിന് ഞാൻ അവടുത്തോക്കി കുരു വെറുത്തിന്ന് കട നമ്മളെ ചക്ക നല്ല ചക്കക്കുരു ചക്കയൊക്കെ നല്ലതാ കേട്ടോ അങ്ങനെ ഞാൻ കടിച്ച് നോക്കുമ്പോൾ ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റങ്ങാണ്ട് വേവിച്ചിട്ടുള്ളൂ ആ ചക്ക തിളച്ചിട്ടുള്ളു. എന്നിട്ട് ഞാനാ കുരും എടുത്തപ്പോ ആ കുരും വന്നിട്ടുണ്ട് അപ്പൊ ചക്കക്കുരുവിനിപ്പിത്ര വേവൊ ള്ളൂന്നൊക്കെ വിചാരിച്ചിട്ട് ഞാന് അതങ്ങനെ കഴിച്ചു ചക്കക്കുരു അപ്പൊ അതു ടേസ്റ്റ് ഉണ്ട് പുഴുങ്ങി അവളെ എന്റെടുത്ത് പറഞ്ഞത് കുരു കളഞ്ഞിട്ട് പുഴുങ്ങാനാണ് അപ്പൊ കുരു കളയേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ പുഴുങ്ങിയാലും കൊഴപ്പല്ല ആഹ് അപ്പൊ നമക്ക് തീരെയും പണിയില്ല പിന്ന തിന്നുമ്പ ആഹ് കുരൂട കളഞ്ഞാ മതി അങ്ങനെ തിന്നാനും രസണ്ട് കുരു ആവശ്യണ്ടെങ്കിലുണ്ടെങ്കിൽ എടുത്തോ അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് ഞാനിപ്പോ ഇക്കക്ക് വോയിസ് ഇട്ടെ ചക്ക പുഴുങ്ങി രസം കേൾക്കണോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വോയിസ് ഇട്ട് ഇങ്ങന ഇരിക്ക നേരത്തെ വിളിച്ചു വിളിച്ച അപ്പൊ ഞാൻ പറയാൻ മറന്നു ആപ്പൊ ചക്കെ ഇനിയത് ചക്ക കിട്ടുമ്പള് ശരി ആഹ് ഉണ്ടാക്കിയോക്കണ്ടോ നീ എന്താ പറഞ്ഞേ
ഫുഡിന് എന്തൊക്കെ കൂട്ടാന് വെക്ക പിന്നെ ചോറ്റിന്
ചോറിനെ ആഹ് ചോറന്നെയാ കഴിക്കാ അപ്പൊ ഞാന് ബീഫ് വാങ്ങണന്ന് വിചാരിച്ചായിരുന്നു നിന്ന് പിന്നെ ഇന്ന് വെള്ളിയാഴ്ചയല്ലേ ഇതില് മീൻവണ്ടി ഒന്നും വെരില്ല ആഹ് അപ്പൊന്നാ മാ ബീഫ് വാങ്ങിയ മക്കൾക്ക് സ്കൂൾക്കും കൊടുത്തേയ്ക്കാലോന്നൊക്കെ വിചാരിച്ചി ച്ചു അങ്ങനെ വി മനസ്സിൽ കരിതിയത അപ്പോ അവിടുന്നു ഇവിടോരു മരണം ഉണ്ടായിരുന്നു ആ അപ്പോ ഇനിപ്പോ പിന്നെ അവിടെ അതിൻ്റെ മുന്നിൽ കൂടെ പോകണം മോളപ്പോവക്ക് മടിയായി പിന്നെ ആഹ് സമയ പത്ത് മണിയൊക്കെ സമയത്ത് മയ്യത്തെ എടുക്കണ അപ്പോപ്പിന്നെ വാങ്ങില്ല ന്നെ പിന്നിന്നലെ മീൻ വാങ്ങിയത് മൂ രണ്ട് മൂന്നോ നാലോ ഏറിവന്ന നാലെണ്ണൊക്കെയിണ്ടാവും കുറച്ചൊരു ഫ്രിഡ്ജിലുണ്ടായിരുന്നു പിന്നെ അതുകൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ഉച്ചയ്ക്ക് പിന്നെ മരണവീട്ടിലൊക്കെ പോയി വന്നട്ട് ഇപ്പൊ സമയായി ന്താ പിന്നെ ഒരു ചമ്മന്തിണ്ടാക്കി മീനും പൊരിച്ചു ഇനി രാത്രിക്ക് ഇതുപോലെ മൊട്ട പുഴുങ്ങി മുട്ട റോസ്റ്റുണ്ടാക്കാരിച്ചു ഉണ്ടാക്കിട്ടില്ല മുട്ട പുഴങ്ങി വെച്ചിട്ടുണ്ട് ഞാൻ കൊറച്ച് തിരക്കിലേരുന്നു ഒന്ന് ബാങ്കിലൊക്കെ പോയി വന്നപ്പോ സമയം വൈകി അവിടെയോ എന്താ രാത്രിയില്
ഇവിടെ ചോറ് കൊറച്ചിണ്ട് തെകയോന്നറിയില്ല ചിലപ്പോ നൂഡിൽസോ എന്തേലുവോക്കെ ഉണ്ടാക്കും നമ്മള അതിന്റെ ഹെൽത്തിയായിട്ടുള്ള നൂഡിൽസിണ്ട് ആരോഗ്യ ള്ള കെമിക്കൽസ് ഒന്നും അത് ഒരാർ സി എംന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനീന്റെ
ആഹ് അതിലും ആഹ് കേട്ടിട്ടുണ്ട് അതില് അതിൽ എങ്ങനെ
എന്തൊക്കെയാണ്
ആഹ് അതെ അയില് മസാല അയില് വെരു ആഡ് ചെയ്ത് വരുന്നതാ
ആഹ് മസാല ആഡെയിതു വരുന്നതാ അതിനെത്രയാ ഇരുപത്തഞ്ച ഇരുപത്തെട്ടാറ്റാണ് വെല
അത്രേള്ളൂ ഏഹ് എത്ര അത് ഏഹ് എത്ര പേർ നമ്മളാ മാഗി നൂഡിൽസിണ്ടല്ലോ
ആഹ് അതുപോലെത്തന്നെ നമ്മളെയി പത്രുപ്യ ഇരുപതുറുപ്യക്ക്മ്മ വാങ്ങലില്യേ അതുപോലത്തെ ചെറിയ പാക്കറ്റ്
ചെറിയ പാക്കറ്റ് ഒന്നിന് ഇരുപത്തെട്ട് രൂപല്ലേ
ഓഹ്
മറ്റേ നമ്മള് മേഗിക്ക് പാ പതിനഞ്ചല്ലേ വെല കൊറച്ച് കൂടുതലാല്ലേ
വെല കൊറച്ച് കൂടുതലന്നെ പക്ഷെ സാധനം നല്ലതാണ് ചോളവും ഇതൊക്കെല്ലതാണ് എല്ലാ സാധനോം നല്ലതാ
അതെ അല്ല നമ്മളെ ഇപ്പയിലുള്ള പോലെ പച്ചക്കറി അങ്ങനെ കാണുവോ
ആ പിന്നെ മ്മക്ക് ഇതൊക്കെ ഉള്ളീം തക്കാളീംഓക്കെ ഇട്ട് അങ്ങനെ ണ്ടാക്കാ
ആ ആ
കായിട്ടണ്ട ങ്ങനെ വാ വാട്ടീട്ടങ്ങനെണ്ടാക്കും
അഥവി ട്ന്നാ നിങ്ങള് വാങ്ങാറ്
അത് ഇണ്ടാവുംല്ലോടത്തുണ്ടാവല്ലോ ആർസിഎംന്ന് പറഞ്ഞിട്ട് അയില് നമുക്ക് റൈസ് ബ്രാൻഡോയില് എല്ലാ സാധനോം ഉണ്ടയില് തവിഎണ്ണ റായും
ആഹ ആ അയിന്റെ ആർസിഎമ്മിന്റെ ഷോപ്പ് എവിടെള്ളേത്
എല്ലാടുത്തും ഉണ്ട് എല്ലാ ജില്ലേലുണ്ട്
ആ എല്ലാ ജില്ലേലുംണ്ടാവും പക്ഷെ ഒരു സ്ഥലം ഉണ്ടാവും അപ്പൊ മ്മളടുത്തൊന്നും ചെലപ്പോ ണ്ടായിക്കൊള്ളണമെന്നി ല്ലല്ലോ
ആ പിന്നെ അവര് ആ നമ്പരിലുണ്ടാവും വിളിച്ച് പറഞ്ഞാൽ വീട്ടിക്ക് എത്തിച്ചെരും അയില് കെമിക്കല് കായ പോ ഇപ്പ ന്നു ഉപ യോഗിക്കാൻ പറ്റില്ലല്ലോ ങ്ങനെക്കെ പേസ്റ്റ് ല്ലാ സാധ ക്ക സോപ്പ് എല്ലാതും ല്ലല്ല വർക്കമ്മക്ക് ഐഡി കാര്യങ്ങളൊക്കെണ്ട്ഞങ്ങൾസാധനം വാങ്ങും
അതെ എ
പ്പൊ അപ്പൊ ഡിസ്കൗണ്ട് ണ്ടാവും നമുക്ക് ആറു മാസം വാങ്ങിയാല് ഒരു മാസം സാനം ഫ്രീ യാണ് കണ്ടിന്യൂസ് ആയി്ട്ട് വാ കണ്ടിന്യൂ ആട്ട് വ ർചായ്ട്ട് വാങ്ങിയാലെ
അതെ ലെ ന്തൊക്കെ ഐറ്റംസ് ണ്ട് ന്റെറ ട്ത്ത് ഒരാൾ പർന്നായിരുന്നു അത് ന്ന തോന്ന് പറഞ്ഞെരോ വാങ്ങാൻ വേണ്ടിട്ടാണ് എന്തൊ ക്കേണ്ടതിനാകത്ത്
അയ്നകത്ത് എല്ലാ സാനങ്ങള്ണ്ട് നമ്മളെ തവിടെെണ്ണ ണ്ട് സോപ്പും പൊടി സാവോനെഎല്ലാതുണ്ട്
അരി അങ്ങനെക്കെ ണ്ടോ ബിരിയാണി അരി
ഇഈ തിന്റെ ഒരു മ വൈറ്റ് ഫ്രൈഡസിണ്ടഅരി പോൽ തരി
ആ വസ്മതിലെ
പിന്നെ ത്ണ്ട് സോയാബീന് അങ്ങൻ ത്തെ ല്ലാ സാനമുണ്ട് മുളകും പൊടി ണ്ട് മഞ്ഞപ്പൊടി എല്ലതു ണ്ട്
ഉം അല്ലാതനും കുറച്ച് വില കൂടുതല് ണ്ടാവൂല്ലേ?
ഇല്ലല്ലിയ എഹ് ഓഹ് ഇതിനൊര് ചയ് ചാർപ്പുണ്ടയ്നു കൊറച്ചൊരു കൊറവണ്ടാവും അങ്ങനെ ഓയിലൊക്കമ്മക്ക് ഇരുന്നൂറ്റി അയ് മുപ്പതോ ങ്ങാണെന്ധോണ്
അതെ അഹ്
ഓഹ് പേക്കേറ്റിന്നെർന്നെ
ആആ
മ്മക്ക് മ്മകായ് പൈസ കേറൂ ചെയ്യൂ ഞ മ്മള് വാങ്ങണൻസരിച്ചി നമുക്ക് ചെറിയ കമിഷ മ്മളക്കൗണ്ട്ക് വരും ചെയ്യും
നമ്മള് വാങ്ങുമ്പോ
ഓ നമക്ക് സൈലാക്കും ചെയ്യവാണയ് വിക്കും ചെയ്യാ അങ്ങനെ വാങ്ങീട്ട്
അുതു അഹ് നിങ്ങൾ. വിക്കാറുണ്ടോ
വിറ്റാാലൈമോര്മ്മക്ക് ലാഭടുത് വിക്കാ മക്ക് കുറച്ച് ഇതികിട്ടും മ്മക്കൊരയ്ഡിണ്ടെങ്കില് ഐഡി സാന ട്ക്കുമ്പോ കൊർച് ഡിസ്കൗണ്ട് ണ്ടാവും
ഏഹ് ന്ട്ട് നിങ്ങള് വിക്കാറുണ്ടോ
ആഹ് അവിടെ പ്പാ അതെ ന്നെ വാങ്ങല്
ആഹ അല്ല വിക്കാറുണ്ടോന്ന് ക കസ്റ്റമർുണ്ടോന്നോയ് എഹ് അഹ് ശരി
ന്റ അവടെ ന്റ ഹസ്ബൻറിന്റെ വീട്ക്ക്‌ കൊണ്ടോവും കുറേ മ്മ വായിക്കൊണ്ടോവും അ്മായിമ്മ ങ്ട്ട് ഒരു മുക്ക ഓയിലൊക്കെ
ആഹ
ഇല്ല ഞാൻപ്പന്റെ വീട്ടിലാ റസ്റ്റാണ്
ആഹ അ ശരി ആഹ അപ്പൊ മക്കളെ സ്കൂളോ?
മക്കളവിടൊ സ്കൂളാണ് ന്റെ വീട്ടിലെ സ്കൂളണെന്ന്
ഇങ്ങനായിട്ടോ
ആഹ് ഒരു മോള് ഇവടെ പോവല് ഒരു മോളിനെ സ്കൂളാക്കീട്ടൊള്ളു ഞാന് നാല് നാലാം ക്ലാസ്സിലാ. ആഹ്
ആഹ് ഹസ്ബൻ് നാട്ടിലുണ്ടോ?
ഹസ്ബൻഡ് നാട്ടിലില്ല റെസ്റ്റോക്കെ ആയേനെ കൊണ്ട് ഇൻജെക്ഷൻ ഒക്കെ കൈഞ്ഞു ഇൻജെക്ഷനും കാര്യങ്ങളൊക്കായിട്ട് പൈസക്ക്‌ നല്ല ബുദ്ധിമുട്ടാഹ് അതൊരു പോക്കിനന്നെ ആറായിരോ ഏയായിരുക്കണക്ക് ഇഞ്ചക്ഷനോടുക്കുബെളേ
അതെ ആഹ് ആന്ത്യെ റസ്റ്റ് പറഞ്ഞത് പ്പൊ ആദിത്യനു ണ്ടാര്ന്നൊ?
ആഹ് രണ്ടാമത്ത ആദ്യത്തിന് പ്രശ്നലര്ന്ന് രണ്ടാമത്തിന് ങ്ങെ റെസ്റ്റെന്നേനു ഒമ്പത് മാസം വരെ അപ്പ പിന്നെ ആഹ് ഇപ്പൊ മൂന്നാമത്തെതാ അവന് ആറ് മാസകന്റിഷനും ബാക്കി പിന്നെ പോവാതെക്കാന്ള്ള ഗുളികണ്ട് അയിനാണെങ്കി നല്ല വെലെ ഒരു മാസത്തിനെന്നെ വാങ്ങാണെങ്കി രണ്ടായിരം മൂവായിരം കണക്കാ.
ഏഹ് ഗുളിക്ക് ലേ ആഹ്
അപ്പ പിന്നെ
മം.
അങ്ങനെക്കേണ്
ഇന്നാ ശരിട്ടാ ഞാൻ പിന്നെ വിളിക്കാ
അന്ന ശരി